ഹലോ ആഹ് അസ്സലാമുഅലൈക്കും എ എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ
സുഖായിട്ട് പോണു നിന്റെ വർത്താനം എന്താ
അങ്ങനെ പോണു സുഖായിട്ട് ആഹ് ആഹ് ചായ കുടിച്ച്
അയ് ശെരി ഞാൻ ചായ കുടിച്ചില്ല ചായ ഇണ്ടാക്കിയിട്ടില്ല
ഏ എ ഉണ്ടാക്കിലില്ലേ ജ്യൂസൊക്കെ അടിച്ചലാ
ജ ചായ പൊതുവേ ഇക്ക ഇണ്ടാവുമ്പളാ ചായ ഇണ്ടാക്കല് ഇപ്പൊ ഇക്ക നേരത്തെ പോയി അപ്പോ പിന്നെ ഞാനാ പാലും അവിലും ഇട്ടിട്ട് മക്കക്ക് കൊടു ത്തു ഞാൻ എനിക്ക് ചിയാസീഡും ഇതൊക്കെ ഇട്ടാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പൊതിർത്തി വെച്ചിട്ടുണ്ട് പൊതിർത്താൻ വെച്ചിട്ടുണ്ട് കൊറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാ വിചാരിച്ച് ഈ എന്താ എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്തേലും ഉണ്ടോ ഞായറാഴ്ചക്കായിട്ട്
ഇന്ന് പകല് അങ്ങനെ സ്പെഷ്യ ന്നും ഇനി ഇപ്പൊ ചിക്കൻ ഇതൊക്കെ ഇണ്ട് പകല് ഞങ്ങളെ ഇവിടെ ഒര്ഓഡിറ്റോറിയം ഇണ്ട് അപ്പൊ അവിടെ കല്യാണംഇണ്ട് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ ഓഡിറ്റോറിയം അപ്പൊ അവിടെ ആഹ് ബേ ഓടിച്ചോരത്തിന്റെ വേഗത്തെ ഗൈറ്റ് ഞങ്ങളെ മുറ്റത്തിക്കാ അപ്പൊ കല്യാണംഒക്കെ ഇണ്ടാവുമ്പോ ഞങ്ങളെ
സ്പെഷ്യല് കിട്ടും
ണ്ടരേണ്ട
അതെ റേഞ്ച് ഇണ്ടൊ അവിടെ ഒരു മുറിഞ്ഞ് കേക്കുന്നുണ്ട്
ആഹ് സ്പെഷ്യല് കിട്ടും ചെല ദിവസം കിട്ടും ഇണ്ടെങ്കി ചില ദിവസം ചോറ് ത വേറേ റേഞ്ച് കൊറവാണ് ആഹ്ആഹ് ആഹ് അങ്ങനെ ആഹ് അങ്ങനെ കിട്ടിലുണ്ട് ആഹ് അങ്ങനെ കിട്ടിയണ്ട് അപ്പൊ ഇങ്ങനെ പ്രശ അപ്പ ആഹ് ദിവസം ഞങ്ങൾ ഒന്ന് സ്പെഷലൊന്നും ഉണ്ടാക്കലില്ല ഇന്ന് കിട്ടിയില്ല ഇന്ന് അപ്പൊ ആഹ് ഇടക്കിടക്ക് അങ്ങനെ കിട്ടും ഉം ഉം ഒരു കല്യാണക്കെ ഉണ്ടാവുമ്പോ രസാണ് പാട്ടും ഗാന മേളോക്കെ ഉണ്ടാവും ഓഡിറ്റോറിയം ഉണ്ടായോണ്ട് ഉം
അത് ശരി അപ്പം ഇങ്ങനെ എന്താ പറയുക തൊട്ടെടുത്താൽ അപ്പം ഇങ്ങനെ ഏഹ് പ്രൈവസി ഉണ്ടാവോ
പ്രൈവസി കുറവാണ്, ആഹ് അങ്ങനെ അങ്ങനെ ക്ഷാളോട് ഉണ്ടാവും നമ്മുക്ക് അങ്ങനെ മുറ്റത്തക്ക് അങ്ങനെക്കെ ഇറങ്ങണമെങ്കിൽ ഒരു ചെറിയ മടി ഇതൊക്കെണ്ടാവും ഒരു ങ്ങളെ ആഹ് ബേക്ക് ഭാഗം ആഹ് എന്നൊന്നും ഉണ്ടാവില്ല, ഞായറാഴ്ചകുള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അന്ന് നമ്മക്ക് ഇപ്പ അല അലക്കാനൊക്കെ ഉണ്ടെങ്കി ഞങ്ങൾ അലക്കണ ഭാഗൊക്കെ ആഹ് ഭാഗത്താണ് അപ്പൊ എന്താ ആലക്കാനോക്കെ ഉണ്ടെങ്കി നേരത്തെ കഴിച്ച് വെക്കും കല്യാണം ഉള്ള ടൈമിലൊക്കെ ആഹ്
ആഹ് ശരി
പിന്നെ, ഉം ആഹ് പിന്നെ ഗാനമേള അങ്ങനെയൊക്കെ ഉണ്ടാവോ അതൊക്കെ സുഖമാണ് കാണാന് ഞങ്ങള ടൈസ് എന്താ നോക്കിയോ അല്ലെ ഈ പെരുന്നാൾ അങ്ങനത്തെ ഇതിയിലൊക്കെ ഗാനമേള, ഉണ്ടാവും ഓഡിറ്റോറിയം പറയ്പോ വലിയ ഗൈ ഗ്രൗണ്ട് അങ്ങനെയൊക്കെ അല്ലെയ്കാരം ഉണ്ടാവാ
ആഹ് അതെ അതെ ഇവിടെ പരിപാടൊക്കെക് വെ ക്ക് ണ്ടാവും, ലേ അങ്ങനെ ങ്ങന കുടബക്കാര് അനെയൊക്കെ വെ ക്കുന്നവരൊക്കെണ്ടോ ഇപ്പൊ പൊതുവേ മൊത്തത്തില് ഓഡിറ്റോറിയം അല്ലേ ഇപ്പോൾ വീട്ടിലിപ്പ ഇപ്പം ഞാനിപ്പോൾ ഇന്നാൾ ഒരു വ്ലോഗറെ ഏഹ് ഒരു യൂട്യൂബ് ബ്ലോഗറെ കൂടിയിരിക്കലിൻ്റെ അന്ന് അത് കണ്ടപ്പോൾ കുടിയിരിക്കല് മറ്റേ ഓഡിറ്റോറിയത്ത് വെച്ചിട്ട് കണ്ടായിരുന്നോ
ആഹ് ആഹ് ആഹ് ഞാന് കാണേണ്ട്
ആഹ് അപ്പൊ ഞാൻങ്ങനെ വിചാരിച്ച് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞേ എന്താ പറയാ ഇങ്ങനെേടാ എനിക്കിഞ്ഞ് നിനക്ക്ഇിഞ് കുടിരിക്കലുണ്ടാവുമ്പോ അവിടെ ആക്കിക്കോ ഓടി ഓടിട്ടോറിയത്തില് ന്ന് പറ
ന്ന വീട് ആഹ് വീട് വൃർത്തികേടാവൂല
ആഹ് ഫുഡ് പക്ഷെ എന്താ വച്ചാൽ ഇത് അന്ന് ആഹ് അതിൻ്റെ ഭയങ്കര ബാഡ് കമൻറ്സ് ആയിരുന്നു ആഹ് വീഡിയോക്ക് ഫുള്ള് താഴെ, വീട് കാണിക്കാനല്ലേ വിളിക്കുന്നേ പിന്നെ എന്താണ് ഓടി റ്റോറിയത്തിൽ പരിപാടി വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്താന്ന് വെച്ചാല് പക്ഷെ ആഹ് ആഹ് ആഹ് വീടിന്റെ ആള് ഓണർ പറയുന്നതും കാര്യാണ് കാരണം എന്താ വെച്ചാൽ വീട് വൃത്തികേടാവും പിന്നെ നമ്മൾ അത്രയും ആളെ ആഗ്രഹച്ച് ഇതാക്കി ഒരു ദിവസം മൊത്തം ഇങ്ങനെ തലേൽന്നൊക്കെ മൊത്തം എത്രോ ആളുകൾ ക്ക്‌, വിച വിളിച്ചിട്ടാണല്ലോ പണികളൊക്കെ കഴിക്കുന്നതൊക്കെ അപ്പോ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ വീട് വൃത്തികേട് ആവാതെ നിക്കാൻ ഇങ്ങനത്തെ ഇതാണ് നല്ലത് ത് ന്നള്ളത് പക്ഷെ അടുത്ത വേണം ആളുകൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് വീട് കാണാനുള്ള ഒരു സൗകര്യം പോലെ
ആഹ് ഞങ്ങള് വീട്ടിലൊക്കെ എന്തെങ്കിലും പരുപാടി ക്കെണ്ടാവുമ്പോ അങ്ങനെ ഉണ്ടാക്കല വീട്ന്ന് ഇതൊക്കെ വീടുന്ന് കഴിക്കും ഫുഡ് കഴിക്കാനൊക്കെ അങ്ങനെ ഓഡിറ്റോറിയത്തുക്ക് പോവല
ആഹ് അത് നല്ല നല്ലൊരു ആശയാണ്
ആഹ് അത് പൊതുവേ ഉണ്ടാവന്നാല് ഓൽ ഓല് വെർതെ തരും ചെയ്യും ഞങ്ങളെ എട്ത്തന്നെ ആയോണ്ട് ആഹ് പ്പഞങ്ങള് ഉള്ള്ക്കെന്നെ ഉം പിന്നെ ഞങ്ങള എന്താ വീട്ന്റെ എന്താ എളാപ്പ എളാപ്പന്റെ മോള കല്യാണം ഒക്കെ ഉണ്ടായിനി അപ്പൊ കല്യാൺത്തിനൊക്കെ എങ്ങനെ ഫുഡ് കല്യാണം സെല ക്കാരൊക്കെണ്ടാവുമ്പോളൊക്കെ ഫുഡ് ഫുഡ് കഴിക്കലവ്ട്ന്നാ തന്നെ ഓഹ് വീട്ടില്ങ്ങനെ കാണാനും തിനൊക്കെ ആൾക്കാര് വരും ആഹ് കാണാനും തിനൊക്കെ ആൾക്കാര് വരും
ആഹ് കാരണം എന്തേ ച്ചാല് ഇപ്പോ നമ്മളവിടെയൊക്കെ കൊർച് കൊർച്ചങ്ങട്ട് പോണം ഓഡിറ്റോറിയം ഒക്കെ ആവണങ്കി അപ്പൊ എന്താ പറയാ കല്യാണത്തിനൊക്കെ പോവാനായും നമ്മളിപ്പൊ ഒരു വണ്ടിയൊക്കെ വിളിച്ചിട്ട് വീട്ടില് പ്പ എല്ലാ വീ ട്ട്ലും വണ്ടിണ്ടാവും പക്ഷെ എന്നാലും ഇപ്പ ഇല്ലാത്തവര്
തേ കാരം
ആഹ് അല്ലാതോൽക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പം പക്ഷെ ഇങ്ങനെ ക്കാവുമ്പോ ഭയങ്കര അടുത്തൊക്കാവുമ്പൊയെ ഭയങ്കര സുഖാണ് പ്പ നമ്മളെ ന്തായാലും ഒരു ഒരു പരിപാടി ണ്ടാവുമ്പോ അത് എന്താ പറയാ ഈ ശീറ്റ് പന്തലൊക്കെ കെട്ടാനൊരു സംഖ്യ ചെലവാവും എന്താ പറയാ പിന്നെ അത് അയിച്ച്കൊ ണ്ടു പോവാനായാലും ഒക്കെരു പണിയാ സ ത്യം പറഞ്ഞ വീടും വൃത്തികേടാവലും ഏഹ് ആ ഒരു എമൗണ്ടന്നെണ്
ഉം പക്ഷെ നമ്മളീ പുതുക്കൊക്കെ പോവുമ്പോ പുതുക്കം തേടിയൊക്കെ പോകുമ്പോ നമ്മള് ഏറും വീട് കാണാ നെയ് കാരം പൊതുവെ ആൾക്കാരൊക്കെ പോലെ അപ്പൊ അങ്ങൻത്തതൊക്കെ ആഹ് കാണൂല ഓഡിറ്റോറിയാണ്ട് അങ്ങനെ ആയോണ്ട് അങ്ങനെ കാണൂല
ആഹ് ക്ഷെ ഇപ്പം പിന്നെ പൊതുവെ എന്താ പറയാ ഇങ്ങനെ പണ്ടത്തെ പോലെ ഇപ്പം നമ്മ പണ്ടൊക്കെന്ന് പറഞ്ഞാല് ഇപ്പം ഒരു കല്യാണക്കണ്ടായികഴിഞ്ഞാല് ഓഡിറ്റോറിയത്തിൽ ഫുഡ് കഴിച്ച് വന്നാലും പിന്നെ ഒരു പരിപാടി വല്ല്യതാക്കിണ്ടാവും എല്ലാര്യിം ഒര് ഇത് പക്ഷെ ഇപ്പ അങ്ങനെ പൊതുവേ ഇ ങ്ങൻത്ത കൊറെ മാമൂലുകളൊക്കെ കൊറെേ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ
ആഹ് ആഹ് ന്നാലുംണ്ട് ചെലോര് തൊക്കെ ഇങ്ങനെ സൽക്കാരും ആഹ് ആഹ്
ക്ക് പറഞ്ഞാ കൊറെ അമ്മ അമ്മായികള് കൊറെ പ്രായംചെന്നോര് അങ്ങനെ അങ്ങനെക്കെ ഇല്ലേ ഇല്ലേ വിളിച്
ഒക്കെ പറയും ആഹ്
ആഹ് അതെ പക്ഷെ ഇപ്പ അങ്ങനെ അങ്ങനൊര്ത് ല്ല്യ എന്താ പറയാ ഇപ്പം കൂടുതലും കു ട്ട്യാളന്നെ വണ്ടി കേറി കു കുത്തിരിക്കും
ആഹ് ആഹ് ചെറി ആഹ് ക്കളെന്നെ ആഹ് ആഹ്
ക്ഷെ എന്താ പറയാ അങ്ങനെക്കെണ് എന്തായാലും ഇങ്ങക്ക് നല്ലൊരു പ്രിവിലേജ് ആണ് ഏതായാലും
ആഹ് ഇൻക്ക് തന്നെ പഷേ എന്താ ഒര് സൗണ്ടും ഇതൊക്കെ ഇണ്ടാവും ബഹളും ഇതൊക്കെ ചെ ഈ പടക്കം വെക്കലും അതൊക്കെ നോക്കുമ്പോ ആഹ് ഉം പിന്നെ അ
ത്തിനും കൊറേ നല്ല ഭാഗ വശം
ക്കെ ഉം ചീത്ത ഭാഗം ഉണ്ടാവും
ഞങ്ങളുണ്ട് ച്ചാ ഉണ്ടാവോല്ലോ ആഹ് അതെ അതെ ഇവര് ഇവടെ ഇവടെ രൺ എന്റെ മക്കളെ പിന്നെ ഇവടെ ചൊ ആയോ ചോലേന്ന് ഇവടെ ഞങ്ങളെ മഴക്കായിറ്റ് പ്പം ഇങ്ങനെ റോഡിന്റെ സൈഡിലൂടെ ഇങ്ങനെ ചോല ണ്ടാവുലെ ചെറിയ തോട് പോലെ അപ്പൊ അതിന്ന് രണ്ട് മീനിനേം പിടിച്ചോണ്ട് വന്നിട്ട് അകത്ത്ന്നൊരു ബോട്ടിലൊക്കെ എട്ത്തൊണ്ടന്ന് അതില് മറ്റേ ഈ കളറില്ലെ കല്ലൊക്കെ നെറ ച്ചിറ്റേ. ഉം അവര് അത് നോക്കിയിരിക്യാ. ആ മീനിനെ കാണണെ ആഹ് അക്കോറിയാണ്ന്നൊക്കെ പറയാം. മീന് കാണണെങ്കി സെതസ് സ്കോപ്പ് വാണം ന്നൊള്ളൂ.
ആഹ് ഏഹ് ചെറിയ മീനേക്കാരംല്ലേ. മീൻ പിടിക്ണൊക്കെ നല്ല ഇഷ്ട്ടേക്കാരംല്ലേ. ഉ
ഉം ഇപ്പ ഇവരെല്ലാരും മക്കളെ കൊറെ മക്കള്
ഇപ്പം മയക്കെണ്ടായോണ്ട് നല്ലെ ഉം ആഹ്
ആഹ് തൊയിലുറപ്പുകാര് നല്ലോം ക്ലീനാക്ക്യോണ്ട് ഇപ്പം നല്ല നല്ല ഉഷാറ്ണ്ട്. ഉം. അവിടെ ഇങ്ങനെ പാമ്പ് അങ്ങനൊക്കൊന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും കാണും. പോകാനും ബുദ്ധിമുട്ടില്ല്യ ക റോഡിന്റെ സൈഡൊക്കെ നല്ല ക്ലീനാണ്.
ആഹ് ആഹ്. എങ്ങനെ വണ്ടിയൊക്കെ പോ
ആഹ്‌ വണ്ട്യൊക്കെ പോവും. എല്ലാ വണ്ടിം പോവും ഏഹ് മീൻസ് ബസ്സോവൂല ട്ടോ. ബസ്സ് പോവൂല. ബസ്
ആഹ്. പിന്നെ മീന് ഇങ്ങനെ അല്ല അവിടൊക്കെ കിട്ടോ പ്പം. ഇപ്പ ട്രോളിംഗും ഇതൊക്കെ അല്ലേ.
എന്ത്.
മറ്റേ കടേത്തെ മീനൊക്കെ കിട്ടേണ്ടോ?
ഇല്ല ഇല്ല അത് കിട്ടൂല അതിപ്പം ട്രോളിങല്ലേ ഇപ്പം ചിക്കനാണ്. ചിക്കനാണ് കിട്ടുന്നേ തോന്ന്ണ്.
ഏഹ്. ഇങ്ങെള് പൊതുവെ മീൻ മാങ്ങേണ്ടോ?
ആഹ് ഇവടെ ഇക്കാക്ക് നല്ലോം, ഇക്ക മീൻ വാങ്ങ്യൊണ്ടരും. ഇൻക്ക് വല്യ ഇഷ്ടൊന്നുല്ല മീന്. മീൻനോട് അങ്ങനെ ഇന്ന് ഇന്ന് മീൻകറിയാണ്. ആള് വാങ്ങുമ്പം കൊറേ മീൻ വാങ്ങും. ഇൻക്കാണെങ്കി ഇഷ് റ്റെന്നല്ല. ആകെ രണ്ടു പേര്ണ്ട് ഇന്നട്ട് ഈയൊരു മീന് ഞാൻ തോ കൊറേ ആയിട്ട് ഇങ്ങനട് ഇണ്ടാക്കി വെക്കൂല. ഇക്കിഷ്ടല്ല ഇങ്ങനെ കൊറെ ഇണ്ടാക്കി വെക്ക്ണത്. ഞാൻ കെറേശെ കൊറേശെ ഇണ്ടാ കൊള്ളു. അ അ അപ്പം ആള് പറയും കൊ കഷ്ണമീനൊക്കെണെ ഇൻക്ക് കഷ്ണമീനൊന്നും കണ്ടൂടാ. ഈ കൂന്തള് ചെമ്മീന് അങ്ങനത്തെ മീനുകളൊക്കെ ഇൻക്കിഷ്ടാ.
ഏഹ്.
അല്ലാതെ ഈ കഷ്ണമീന് അങ്ങനെ സൂതെക്കെല്ലേ.
ആഹ് ആഹ് സൂത് അങ്ങൻത്തെ വെച്ച്ലേക്കാരംല്ലേ.
അങ്ങനത്തെ ഇൻക്കിഷ്ടല്ല. അതിൻക്ക് ഭയങ്കര എന്തോപോലേണ്. പിന്നെ ഞാൻ കഷ്ണ മീനാണ്ട് കഴ്കി കയിഞ്ഞാ പിന്നെ കഷ് ണ മീനാണോന്ന് തിരിച്ചറിയാൻ കൊറച്ച് പണിയാ.
പിന്നെന്താ മക് ക ആഹ് മക്കളെങ്ങനാ വൈകുന്നേരൊക്കെ പൊറത്ത് എറങ്ങി കളിചോളു എന്തെങ്കിലും ഗ്രൗണ്ടോ അങ്ങനെക്കെണ്ടോ?
അങ്ങനെ ഞാനങ്ങനെ പുറത്തേക്കൊന്നും വിടലില്ല. അവര് ടി വി കണ്ടിരിക്കും ഈ മഴയേണെങ്കി ടി വി കണ്ടിരിക്കും. അല്ലെങ്കി ചില ദിവസൊക്കെ ഇപ്പോ അതിന് സ്കൂള് വിട്ട് വന്നാ പിന്നെ ടൈമില്ല കാരണം മേല് കഴ്കലൊക്കെ കൂടാവുമ്പൊ ഇല്ല ഇല്ല ഇനി മ് ഇല്ല ഇല്ല ട്യൂഷന് ട്യൂഷനൊന്നും പോവാന് ആഹ് പറഞ്ഞയക്കണം ഇൻഷ അള്ള പിന്നെ മോള് ഞാൻ ഡെലിവറിയൊക്കാണ ആവണ സമയത്ത് എന്താ പറയ് ട്യൂഷന് കൊടുക്കണംന്ന് വിചാരിക്കെണ്ട്
ആഹ് ആഹ്
എന്താ പറയ്യ ട്യൂഷന് കൊടുക്കണ നല്ലതാണ് ല്ലേ
ട്യൂഷന് കൊട്ക്കണ നല്ലതാണിപ്പ കുട്ട്യേക്ക് പക്ഷെ കു അധികായിട്ട് കൊടുക്കേം ചെയ്യരുത് ഒരു മണിക്കൂറക്കെ ഇങ്ങനേയിട്ട്
ആഹ് പക്ഷെ ഓൺലൈനോട് എനിക്ക് അത്രങ്ങട്ട് താൽ പര്യം ഇണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഫുള്ള് ഓൺലൈൻ
ഏഹ് ഇപ്പെല്ലാരും ഓൺലൈനായിട്ടാണ് ഉം
ഓൺലൈന് ആകുമ്പോം ഇവരിനി ശ്രദ്ധിക്കോ അങ്ങനെ അങ്ങനൊരു തോട്ടാണ് ഞമ്മ നമ്മളെടു ത്തിണ്ടാവുമ്പൊ ഓക്കെയാണ് പക്ഷെ എപ്പഴും നമ്മളവരെ ശ്രദ്ധിച്ചോണ്ട് ഇരിക്കൂല്ലല്ലൊ
ആഹ് നമ്മള് കൈയ്യ് കൊണ്ടാവുമ്പോ അങ്ങനെ പറഞ്ഞാ മതീക്കോലേ അവക്ക് ടീച്ചേഴ്സ് നമ്മളോട് കോണ്ടാക്ട് ചെയ്യൂല്ലേ അപ്പോ നമ്മക്കൊഴിവിണ്ടാകണോന്നെ ആഹ് നമ്മളും അതിന്റൊപ്പം ഇരുന്നെടുത്താ
ഞാന് വീട്ടില് പോവും അവളിവിടെ ആയിരിക്കും അപ്പ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല്ല അങ്ങനെയൊക്കെയുണ്ട് ഉം
കു കൊള്ള് എഹ് രണ്ട് രണ്ട് ക്ലാസ്സൊക്കെ അറ്റന്റ്ചെയ്യുമ്പോത്തിന് പിന്നെ വേഗം മടുക്കും
മടുക്കും അത് ശെരിയാ പിന്നെന്താ
പിന്നെന്താ എന്ന ആയിക്കോട്ടെ എന്നാല്
എന്നാ ശെരി
ആഹ് ശെരി ഉം ഉം ഉം ഉം